കേക്കില്ലാ
ആ കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് എന്താവർ
ഉം നല്ലർത്താനം
എന്തേ പണിക്കോക്കഴിഞ്ഞോ?
ആ പണി കയിഞ്ഞീല്ല ചായൊടിക്കെക്കയിഞ്ഞ് മക്കളൊക്കെ പോയി ഞടിച്ചാരി തുട തൊടക്കാനൊക്കെ ഒരുങ്ങാണ്
ആ അത് ശെരി എന്താ കടിൻണ്ടാക്കിയെ
ഇന്ന് ഇഡിലിയും ചട്ടിണിയാണ്
ആകുട്ടിയേക്ക് ഇഷ്ടാണല്ലോ ഇ ഇഡലിയും ചട്ട്ണീം ആഹ് ആഹ് ഇന്നെന്താ വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്താ
വെള്ളിയാഴ്ച ബീഫ് കിട്ടീന്നു
ആ ബീഫ് കിട്ടിയോ
ഉം ഉം
ആഹ് ആഹ് ആഹ്
ഇങ്ങക്കെന്തെകി
ഇല്ലേ കിട്ടിട്ടില്ല. ഇനി ചിക്കനേക്കാരം ബീഫിന്റെ നേരം കയിഞ്ഞിലെ ഇനിവരാ ആ പണിക്കോയി വന്നെ കെടന്നു കെട ക്കാണ് അപ്പഞ്ഞീപ്പൊ ബിളിച്ചാലുണീക്കൂലാ ഉം ഉം ഞ്ഞ്ണി
രാത്രിയാവ് ലെ പണിക്കോവല് ആ അത് ശെരി
അപ്പൊ നേരം കൊറയാവും അപ്പൊ രാവിലെത് അത് കിട്ടൂലഞ്ഞ് നേരം സുഭയ്ക്കാണ് വരുന്നെച്ചെങ്കില് കിട്ടും ചെയ്യും
ആഹ് അത് ശെരി ഉം ഉം
ഉം പിന്നെ ആ ഇന്ന് നേരത്തെ വന്ന്ണ്
ആ ശെരി ഉം
ഉം
ഇഡലിക്ക് എങ്ങനെ അരച്ചങ്ങള് ഈസ്റ്റ് ഇട്ടീനോ
ഇല്ലല്ല ഉഴ്ന്ന് കൂട്ടി ഉ ആഹ ഉഴുന്ന് നല്ലോ ആ ചോറ് കൂട്ടി കൊറച്ച ഒരു കോരി പോലും
ആ
ആഹ ചോറ് കൂട്ടിക്കാണ്ട് ണ്ട് ഉഴന്നു അരിയും കൂട്ടിയാണ്ട് അടിച്ചെട്ട് കൊറച്ച ഒരു സ്പൂൺ ഉലുവ ഇടണം ഇണ്ടിന ആ ഉലുവ മറന്നുപോയി
ആഹ് ശെരി ആഹ് ആഹ് ല്ലിവടട്ടട്ടേസ്റ്റ് ണ്ടാവൂലേ
റ്റു ഉണ്ടാവും പിന്നെ നാലോപ്പള്ളക്കു അപ്പൊ ഞാൻ എന്ത്യ്ത് അരച്ചു കഴിഞ്ഞാരെ രണ്ട് സ് പൂണ് പൻസാര ഇട്ട് ഉം പിന്നെ സുബൈക്ക് കൊറച്ച് ആഹ്
പീടെന്ന് റെഡിമെയ്ഡ് വെള്ളപ്പപ്പൊടി ഒക്കെ വാങ്ങുമ്പോ അയ്ക്ക് നമ്മൾ പഞ്ചസാര കൂ ത്ങ്ങാലോ ഉം അഹ് കൂട്ടിയ എല്ലത്ക്കും ഒരു ടേസറ്റാല്ലേ
ആഹ് പൻസാര ഇട്ട് പിന്നെ രാവിലെ തുള്ളിക്കാരപ്പൊടിയും കൂട്ടി കുറച്ച് ആഹ് ചൂടാന്നേര ത് ങ്ങട്ട് ഇളക്കികാണ്ട് മിക്സ് ആക്കി ആഹ് നല്ലോ എന്ത് ഞമ്മളാ പാത്രത്തിന്ന് ശെരിക്കും ഓരോന്നോണ്ട് പോന്നിട്ടി ആഹ് ആഹ് പട്ടുന്നെ
പ നമ്മളാഒക്കെ ണ്ടാക്കുമ്പോട് നന്നായാ തന്നെ നമക്ക് ഉ ണ്ടാക്കാൻ വീണ്ടും ഭയങ്കര ആഹ് പൂതിയാണ് ആഹ് അഥവാ അതായ്മേൽ ഒട്ടി കളിചാണെ പിന്നെ ആ സാധനം ണ്ടാക്കാനേ
നാതാണ്ടാക്കാ മടി ണ്ടാവല് ഇപ്പൊ ന്നു പ്പം കഴിഞ്ഞാഴ്ചി ഉണ്ടാക്കിയപ്പോ നല്ലോം നന്നായി
ആഹ് ചെലേ ഇൻസണ്ടല്ലോ വെള്ളപ്പൊക്കെ ഉണ്ടാക്കാന്നാ ചെൽപ്പാണ്ടിട്ട് നമ്മളണ്ട് കൾ
കൾപ്പിച്ചു ആ നന്നാവിലെ അപ്പ ദേഷ്യം വരും
ലേഷംവരുവാ
ഉം അഹ് ണ്ടാക്ണ സാധനംന്നെ മട്തോഉ
ആഹ് ഞക്ക് സാമ്പാറോ ചട്നിയൊക്കെ ആണെങ്കിൽ പറയണ്ട നല്ലോ ഇഷ്ടവും മക്കൾക്ക് നല്ലോ തിന്നും ചെയ്യും ഉം ആഹ് ആഹ് ആഹ് എല്ലാരും സ്കൂൾക്ക് പോയില്ലേ
ആഹ് എല്ലാരും പോയിപ്പോ ഇനി അങ്ങനെ തുടങ്ങ ആഹ് ഞ ആഹ് ഞ്ഞിമ്മള പണിയെടുക്ക
ഉം
നി ബീഫ് ഉണ്ടാക്കണോ അങ്ങനെ ഓരോ പണിയായിട്ട് ആഹ് സാധാ ചോറ് ഇന്ന് വെള്ളിയാഴ്ച്ചല്ലേ ആഹ് ചോറിന അരിയിട്ട്ണ് ഊറ്റാനായി തുടങ്ങിണ്
ആഹ് ക്ക് ചോറ് ഉപ്പേര്യോക്കെ അയീണ് ഞ്ഞ് എന്തേ കിട്ടാണെങ്കില് ഇണ്ടാക്ക ആഹ് കറിഞ് വെണ്ടണ്ട് വെണ്ടനോട്ണ്ട ആയേ ആഹ് അതന്നെ ആഹ് മ റ്റഎന്താ തക്കാളി താളിപ്പിന്റെ മാതിര്തെ വെണ്ട താളിപ്പില്ലേ ആഹ് ണ്ടാക്കായാര്ച് ഒരു പപ്പടും പൊ രിച്ചാലേ
ആഹ്
ഉം
അഹ് അതെന്ന
മക്കളൊന്നുല്ലല്ലോ കോര്ക്കുഷ്ട്ടെയ്കാരം തക്കാളി താളിപ്പല്ലഷ്ടണല്ലോ ആഹ് ആതാഹൊറ്റു ഓലുള്ളയ്സ എന്തേലൊക്കെ ണ്ടാക്കാൻ പറ്റും പിന്നെ ഇനിയിപ്പ നാളെയും ഒയ് വല്ലേ സ് ശനി ഞായറു ഓയ്‌വല്ലേ
ശനി ഒയ് വാണ് ഞായറല്ലാരും ഉണ്ടാവും മക്കളൊക്കെ ഉണ്ടാവും ഉം ഉം അപ്പൊ പിനെ അന്നുണ്ടാക്കാര്തി
ആഹ് അതന്നെ
ഉം അങ്ങനെ സാധാണ്ടാക്കല് ഞായറാഴ്ച എന്തേലും ഒക്കെ ആയിട്ട്
എല്ലാരും കൂടുമ്പോ രസാണ്
അങ്ങനാഉമ്പോ അഹ് ണ്ടാവും
പിന്നെ തൊഡ്ക്കലൊക്കെ കഴിഞൊ
ഇല്ലേ തുൊടക്കല് കൈഞ്ഞയില് അടിച്ചരിയിട്ടണ് ഞ് ഓൽക് മാണം തൊടക്കാൻ അപ്പ ഞാ ബഫ് ചോറ് ഉറ്റാനാവകുമ്പോത്തന് ബീഫ് അടുപ്പത്ത് ക് ആക്കി വെച്ചാല് ആ തൊടചാണ്ടി ആണ് പോയാ മതിയല്ലേ ആഹ് ആഹ അവിടെ ഒന്നായോ ന്നാ പിന്നെ നമ്മക്ക് നമ്മളെ പണിടുകാലൊ പിന്നെ എന്താ
പിന്നെന്തൊക്കെ അങ്ങനെ പോണ് ഇനിയിപ്പോ ഇന്ന് രാവിലെ നല്ല മഴേ പിന്നെ ഇപ്പ കൊറച്ച് ചോർച്ചണ്ട് ഉം
അ ശരി ആ് ഇവിടെ രാവിലെ നല്ല മഴെ നി എന്നലെ ഉചന്റെ ശേഷം തുടങ്ങിയ മഴേനി
ആഹ് ശരി മ് മ് ഞ്പ്പൊ മഴ തുൊടങ്ങാ തോന്ന്ണ്ട്
ആഹ ഇതുവരെ അങ്ങനത്തെ മഴ പെയ്തിട്ടില്ല മ്
ആഹ് ഇനിയിപ്പോ നമ്മള് തിരുമ്പളൊന്നും ശരിക്കും ഉണങ്ങൂല്ല മ് തുടങ്ങല
അങ്ങനെയാണ്
കാലാവസ്ഥ അങ്ങനെ മാറി മാറില്ല ഉം അതിനനുസരിച്ചുള്ള അസുഖങ്ങളും ഉണ്ട്
ആഹ് അന്നപ്പ പറഞ്ഞ മോളെ സ്കൂളില് രണ്ട് ശിഖല ഉണ്ട് എന്നൊക്കെ പറയണ്ട് ഒരു സേറിന് കൊ ഇതുവാണ ഡെങ്കിപ്പനി ഉണ്ട് എന്നൊക്കെ പറയണ്ട്
ഡെങ്കിപ്പനി ഉണ്ട് എന്നൊക്കെ പറയണ കേൾക്കാണ്ട് ഇവിടോക്കെ ആ നല്ല കരുതൽ വണ്ടി വരും തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്തേക്കാനും
ഉം അറബി സേറിന് ഡെങ്കിപ്പനിയാണ്
ആ അതാണല്ലേ വരാത്തത് മാക് ഇങ്ങനെ മ്മ മക്കൾ പറയിണ്ട് സ്കൂളിലെ സാറിന്മാർക്ക് ഇതാണന്ന് ആ അല്ലെങ്കിപ്പനി പട് ആ എല്ലാരിം കാക്കട്ടെ
ഇല്ലായിട്ട് ഒരു രസം സ്കൂള് എന്നൊക്കെ പറയും മക്കൾ ഉ ആ അതെന്നെ മക്കളെൊക്കെ കാക്കട്ടെ
ചെറിയ മക്കളും പിന്നെ മഞ്ഞപ്പിത്തും എല്ലാം
ഉം അതന്നെ എല്ലാ രോഗുള്ള ഒരു ടൈ ആണിപ്പൊ
പിന്നെ എന്താ വൈകുന്നേരം എന്താ ഉണ്ടാക്ണ്ടോ
വൈകുന്നേരം ഇഞ് കുടുംബശ്രീ ഉണ്ടന്ന് അപ്പൊ ഇനിപ്പോ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ചെലപ്പോ പള്ളികള് ഇതുണ്ടാവലേണ്ട് ജ്മാക്ക് പോയി വരുമ്പോ മുട്ടായി കൊണ്ടുരല്ലുണ്ട് ശർക്കരമുട്ടായി
ആഹ ശരി ആഹ് ചക്കര മുട്ടായി ഉം മ്
അപ്പൊ അത് കൊണ്ടുവരുവാണെങ്കിൽ അത്ണ്ടാവും ചെലപ്പം കൊണ്ടുരുള്ളു പണി കുറവായത് കൊണ്ട് പറയാൻ പറ്റൂല
ആഹ ആ മഴാവുമ്പളെ പണി കുറയും മ്മ് ആന്നെ എല്ലാരിം അവസ്ഥ തന്നെ പുറത്തിറങ്ങിയ ഇനിയിപ്പോ വെറുതായാലും വണ്ടി വണ്ടി പോകൂലേ മ കേറൂലേ ഉ
കുടുംബശ്രീ ഇണ്ടാനും കുടുംബശ്രീക്ക് കൊറച്ച് പൈസ അടുക്കാനോക്കെ ഉണ്ട് ലോണഒക്കെ എടു
ആഹ് ലോണടുത്താ ശരി ആ ങ്ങളെ കുടുംബശ്രീ എങ്ങനെ ഒരു വീട്ടുന്നാണതോ ല്ലാ വീട്ടി
എല്ലാ ആ എല്ലാ വീട്ടൊന്നും നടത്തലപ്പൊ
ആഹ് ആഹ് അപ്പൊ എല്ലാർക്കും ആ അപ്പൊ എല്ലാരും കൂടൂല്ലേ എല്ലാ വീട്ടിന്നാവുമ്പോ
കൂടി ല്ലാരും വെരും
ആഹ് ചെല കുടുംബശ്രീഒന്നും തീരെ നക്കണ്ടാവൂല
ആഎയെ ഇതിപ്പന്ന് ല്ലാരും വരും
ആഹ് ആഹ് ആഹ്
ഉമ് ഉമ്
ഏതാലും
ചായസൽക്കാരും നടത്തും
ആഹ് ആഹ് അപ്പൊ ല്ലാർക്കും ത്രിപതിയായിം ചെയ്ത് പിന്നെന്തേല്ലാ ആ ഓരോര് ത്ര ആളള്ളെ കുടുംബശ്രീയില് പതിനഞ്ചാളാ അപ്പൊ പിന്നെ ഒരു വീട്ടിന്ന് ഒരു ഔ പേരെത്തെ കയ്ഞ്ഞാലായി ചെലല്ലേ അപ്പൊ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ആവുമ്പല്ലോ ഒരുഒരു വീട്ട് ക്ക് കിട്ടുള്ളൂ ആ പിന്നെ വല്യ സീന് ല്ലലെ ഉം ഉം ഉം ഉം അങ്ങനെ എല്ലാ വിട്ടന്നും ആയാല് രസ്വാണ് ആ എല്ലാ എല്ലാരും കൂടിയ രസാണ് നമ്മൾ ണ്ടാക്ക്ണെ ഒരു കാര്യാവും
എല്ലാവർക്കും നമ്മക്ക് ചായൊക്കെ കൊടുത്ത് അങ്ങനെ പിരിമ്പോ രസ ക്കാണ്
ഉം
ങ്ങക്ക് ഞാനിപ്പ കയ്ഞ്ഞ ആഴ്ചയിലനി എന്റെ വീട്ടില അപ്പൊ ഞാൻ കല്ത്തപ്പ ഉണ്ടാക്കി ഉം അയിന്റെ മുന്നത്തെരാഴ്ച പായ സണ്ടായ്ന് ഒരു വീട്ടില് അരിപ്പായസം അങ്ങനെ അങ്ങനെ ഓരോരുത്തരു ഓരോന്ന് ണ്ടാക്കും
മ് മ് അങ്ങനെ ഓരോയിസം ഓരോരുത്തർ ഓരോന്നും ങ്ങനെ ണ്ടാക്കലാ ഉം
ഉം പിന്നെന്താ
പിന്നെന്തൊക്കെ ങ്ങനെ പോണ് ഓഹ് കുടുംബശ്രീ ണ്ട് ഇന്ന് ഇനി ഇപ്പോ കുടുംബശ്രീ കൂടാണ്ട് ഞങ്ങള്തും അങ്ങനെ തന്നെ ഓരോ വീട്ടുന്ന നടത്തല് ഉം ഉം അപ്പോ എല്ലാർക്കും എല്ലാരും ഇതേമാതിരിന്നെ ചായെ കടി ന്തെലൊക്കെ ണ്ടാക്കും
ഉം ഉം അയ്ശരി ഉം
ണ്ടാവുമ്പോൾ എല്ലാരും കൂടും അപ്പൊ രസാണ് പിന്നെ എന്നാലും മിനിറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതാനും ണ്ടാവൂലേ
ആ ഓരോ വീ ട്ട് ന്നാവുബോ ഓരോ
ആഹ് പിന്നെ ന്തുവാണ് ഉം പിന്നെ ഡേ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ആമ്പോള് ഇനിയിപ്പ ലോണടക്കാനും മാസം ലാസ്റ്റ് ആയ പിന്നെ മ്മള് പൈസടക്കാനൊക്കെ ആയില്ലേ ഉം ഇനിയിപ്പ ന്ന് പോയിട്ട് നാളെ ബാങ്കിൽ പോയി പൈസ അടക്കണം
ആ ആ
ഉം ലോണ് ലോണ് ലോണൊക്കെ നല്ലട്ക്ക്ണ്ടോ
ആഹ് ലോണൊക്കെ എന്നും എടുക്കും അല്ല ഓരോരുത്തരും ങ്ങനെ എടുത്ത് പോവ്ണ്ട്
ആ ആ ആ പൈസ ണ്ടായാല് അവനോന്റെ ആവശ്യങ്ങൾക്ക് സുഖാണ് ആ ബുക്കില പൈസ ല്ലേ
ആ ബുക്ക്ത്തെ പൈസാണ് നല്ലോം പോണത്
ആ ആ ലിങ്കേജ് പിന്നെ രണ്ടരവർഷം മൂന്ന് വർഷായി
ആ കിട്ടുള്ളൂ അതിപ്പോ തീരാൻ ഒര ഞ്ചാറ് മാസം കൂടി ഇണ്ട് അ പിന്നെ കയി ഞ്ഞാല് വേറെ വാണ്ടിയോര്ക്കൊക്കെ എടുക്കാ
എടുക്കാന്നുള്ളതല്ലേ ഉം ഉം ആ അങ്ങനെ എടുത്താലും താമസ കാ കറക്റ്റിന് അടക്കാൻ കഴിഞ്ഞാല് നമുക്ക് എന്തേലോക്കെ ചെയ്യാ ഉം അല്ല അതൊന്ന്‌ ഇപ്പോ ഒന്നായിട്ടുണ്ടായിട്ടൊന്ന ഇപ്പൊ അ അതാണ് ബാങ്കിന്റെ ആകുമ്പോ പിന്നെ എങ്ങനേലും കാട്ടി നമ്മൾ അടച്ചോളും
ഉം ബാങ്കിന്റെ കാര്യം അങ്ങനെയല്ലേ
ഉം ഉം
അത് ഞമ്മള് തീർകൊല്ലോ
തീർക്കും ഉം
ഉം ബേങ്ക് ഇബ രാജി അങ്ങനെള്ളതൊക്കെ ഞമ്മള് തീർക്കും ഉം ഉം
ല്ലെങ്കിൽ നമ്മള് ഇതിന്നങ്ങട് പോകും അക്കൗണ്ട് ന്ന് എന്തായാലും പോകും അല്ലെങ്കിൽ ഓലാ സാധനം വന്നു കൊണ്ടപോകും
ആഹ് അപ്പം ഞമ്മളാവേജാറിലിട്ക്കും
ആഹ് അതന്നെ
ഉം ഒര് സുഖാണ് ഒരു കൺക്കിന്, സ്ഥിരം പണിള്ളോൽക്കൊക്കെ പറ്റും
ആഹ്
ഉം
പിന്നെന്താ ന്നാഐക്കോട്ടെട്ടോ
ആഹ് ന്നാ ഓക്കെ